ഹലോ ആ എന്തൊക്കെണ്ട് വർത്തനം
ഹലോ
കേക്കുന്നില്ലേ ഇല്ലെ
ആഹ് കേൾക്കണ്ടേ എന്തൊക്കെയുണ്ട്
എന്തർത്താനം
എന്താ പ്രത്യേകിച്ചൊ ഒന്നുംല്ല ഒക്കെ സുഖമാണ് ആ സുഖം എന്താ അടുത്തൊക്കെ വരുത്താനോ ഓ ചാടൊക്കെ കഴിഞ്ഞു ആഹ്
സ്പെഷൽല്ലെ ഞൻ
ഇല്ല ഇല്ല സ്പെഷ്യലും ഇല്ല നമ്മള് കടയിൽന്ന് ബേക്കറി വാങ്ങിച്ചു സ്പെഷ്യലൊന്നും ഉണ്ടാക്കിട്ടില്ല അ അവിടെന്ന് ഇവിടെ ഞാൻ മക്കള് ഹസ്ബന്ഡ് നമ്മ സ്വന്തമായിട്ട് വീട്
ആ എത്ര കുട്ടികളാ
എങ്ക അഞ്ചാളാണ്
ഏഹ് അച്ചാലൊക്കെ ഉണ്ടോ ഏഹ് വലുത ആ വല്യാള എന്തനെ
ഒക്കെ പഠിക്കന്നെ
ഏഹ ചെറിയ ചെറിയ ഇതാ അടുത്തിട്ടാ
അല്ലല്ല വെല്യാള എടക്കിരിക്കാണ് പിന്നെ പിന്നെള്ളതൊക്കെ പത്തിലല് ഒന്ന് നാലിലേ പിന്നെ ചെറുത് മൂന്ന് വയസ് ഒക്കെ വേറക്ക കൊറെ വൈകില്ലതാ
ഉം
അവിടെ എത്ര മക്കളാ ആ അതെ മൂന്ന് മൂന്ന
ഉം ആഹ് എനിക്ക് ആ വയസ്സുള്ള ഒരു മോനല്ലേ അകെ ഒന്നള്ളൂ
ആ ഒന്നള്ളൂ എന്താ എന്താ ഒരു ദിവസ എത്രായി
മൂന്നരവയസ്സെ
മൂന്നര എങ്ങനെ
ഉം ആഹ് അപ്പൊ അങ്ങനവാടി പോവ്ണ്ട്
ആ ആ എവിടെ എടെ എടുത്ത്ണ്ട അങ്കലവാടിയൊക്കെ? ആഹ ഇവിടിം പോവ്ണ്ട്. ഞാന് മൂന്ന് വയസ്സ് ആണെന്റെ മോളാണ്. എനിക്ക് രണ്ട് മോനും മൂന്ന് പെണ്ണും.